ഹലോ
ഏഹ് ഫുഡേച്ചോ
ആഹ് ഫുഡേച്ചു
ഫുഡേച്ചോ
ആഹ കഴിച്ചെയ്
ഹലോ
കഴിച്ചു കേൾക്കുന്നുണ്ടോ
ആഹ കേൾക്കണ്ട് കേൾക്കണ്ട് കേൾക്കണ്ട്
ആഹ് എന്ത വർത്താനം
നല്ല സുഖം മഴഡാവിടേ
മഴ ഇല്ലേ മഴപ്പൊ ഇങ്ങനെ ചാറി ഇങ്ങനെ പോ ഇതായിട്ടുള്ളോ
ആഹ അപ്പൊ ഇന്ന് ഇവിടെ രാവിലെ ഒന്നു പെയ്തി മ വൈകുന്നേരം ഒന്നു പെയ്ത് പിന്നെ പെയ്തില്ല
ഹേ
പെയ്യാന്ന്റിയാനുള്ളല്ല ഒന്ന് പാറ്റി പോയി
ഹേ
ഞാൻ പ്ലസ്ടു കഴിഞ്ഞ്
പ്ലസ്ടു കഴിഞ്ഞ വേറൊന്നും നോക്കുനില്ലേ ഞാന് ബ്രസീല്
ഏ ആറെക്ക ഇമ്മളൊക്കെ ഒരു ഡീമാല്ലേ
ഹ്ഹഎ ഏത ബ്രസീലല്ലേ
ഞാൻ കോ കോളേജ് നോക്കണ്ട്
ആഹ്
ആഹ നിങ്ങൾ വർക്ക് ചെയ്യാം
ആഹ ഞാൻ വർക്ക് ചെയ്യാ
ഏ എന്താനീ
ഞാന് റെയിൽവേയില് പർക്കിങ്ങില് വർക്ക് ചെയ്യാ
എന്താ പണി ഏയ് ഏയ് പാർക്കിങ്ങോ
ആഹ് പേ പെർക്കി
ഏഹ് എങ്ങനെ
പേപാർക്കിങ്
അതേതാ പാർക്കിങ്
പേ പാർക്കിങ് അറിയൂല്ലേ
ഹലോ
പേപാർക്കിങ് അറിയൂല്ലേ
ഹലോ
കേൾക്കണില്ലേ
പേ പേപാർക്കിംങ് മീൻസ് അങ്ങനെ വെച്ചാ അത്‌ ട്രെയിൻ പാർക്ക് ചെയ്യേ
ട്രെയിന് കെയറാൻ വരുന്ന ആൾക്കാര് വണ്ടി പാർക്ക് ചെയ്യാ
ഹലോ കേക്കില്ലല്ലോ
ഹലോ ഹലോ
ഏഹ് ഇപ്പ കേക്ക് കേക്കില്ലാ
ആൾക്കാരേ
ഹലോ
ഹലോ
നിങ്ങള് പറയുന്ന ക്ലിയർ ആവില്ലല്ലോ പറയാ
ആഹ് റേ നെറ്റിന്റെ ഇഷ്യുയൊക്കാ
ഇല്ലില്ലേ
ആഹ് ട്രെയിനി വന്ന ആൾക്കാര് ആഹ് ഹലോ കേക്കാമൊ
ആഹ് അങ്ങനെ
ആഹ് ആഹ് അങ്ങനെ ഇപ്പൊ മനസ്സിലായി ആഹ് ആഹ് കേ‌ക്കിണ്ട് കേ‌ക്കിണ്ട് എഹ് കേറാൻ വരണ ആൾക്കാര് പേപാർകിംങ് ആഹ് ആഹ് അപ്പൊ അയിന് എന്താ പഠിച്ചണ്ടേ
അതിന് പ്രത്യേകിച്ച് പഠിച്ചൊന്നുംവേ
അവിടെ അതെത്ര സാല സാലറി ഇണ്ടാവും ഒന്നൊക്കൊ കിട്ടുവോ
ഒന്നോ
അല്ല എത്ര കിട്ടും അവിടെ
ഒന്ന് മീൻസ്
ഒരുലക്ഷം
ഇത് കേരളാണ്
അല്ല എത്ര കിട്ടൂന്നോയ്ച്ച എത്ര കിട്ടും മാസത്തി മുപ്പതൊക്കൊ കിട്ടൂല്ലേ
ഇല്ലടാ
എത്രയാ
പതിനഞ്ച്
പതിനഞ്ച് അപ്പൊ ദിവസം അഞ്ഞൂറുപ്പ്യ വെച്ച്
ഉം
അയ്ന് മാത്രൊള്ള നയിപ്പുണ്ടോ പണീണ്ടൊ
ഇല്ല ആൾക്കാരെ പ്രാക്കേക്കേണ്ടെ
എങ്ങനെ ഏകില്ലോല്ലോ പറിണ്
അവടെ റേഞ്ചില്ലേ?
ഓ ഞാൻ മുറ്റതാള്ളത്.
ഏഹ് പ്പൊ
ഇന്റെ വി ഐ
ഉം
എങ്ങനെ ങ്‌ളെന്തർഞ്ഞേ കേട്ടില്ല അയ്ന്റെടക്ക്.
ഇജ്ന്തോയ്
നായ്പ്പോണ്ടാവോയ്ച്ചിട്ടെ ആൾക്കാ